ഹലോ
സുഖണോ.
ഓ സുഖണേ എന്തൊക്കെയ വിശേഷം സുഖാണോ.
സുഖണേ.
ചോറൊക്കെ തിന്നോ.
ആ ചോറ് തിന്നു.
ഇന്ന് എന്തേ മീൻ ഇണ്ടെനു.
ഇന്ന് ഇറച്ചിയാണ് ഗ്രേ ചിക്കൻ ഗ്രേവിയും നെയ്ച്ചോറും.
ഓ അപ്പ ഞാ അത് ശരി വീട്ടില് ആരൊക്കെയ ഉള്ളേ.
വീട്ടില് ഉമ്മ, ഉപ്പ, അനിയത്തി പിന്നെ ഞാന് മോള്.
ആഹ്
ഞാന് ഇപ്പ എന്റെ വീട്ടിലാണ്.
ആയി ശരി മം മോക്ക് എത്രായി.
മോക്ക് മൂന്നര.
മൂന്നര അംഗനവാടി പോവണ്ടോ.
ആ പോവണ്ട്.
ഉം
പിന്നെ വീട്ടില് വന്ന കൊണ്ട് ഒരു റെസ്റ്റാണ്. അതെ പിന്നെപ്പോ സ്കൂള്. സ്കുളുക്കൊക്കെ ആകുമ്പോ ഇനി ഇപ്പോ ലീവ് ആക്കാനും വെയ്യല്ലോ. എങ്ങനെ അംഗൻവാടി പിന്നെ വല്യ. വിഷയല്ലല്ലോ അതുകൊണ്ടാണ് അല്ലെങ്കിപ്പോ
പുതിയാപ്പിള അവിടെ നാട്ടിലുള്ള ആളാണോ.
ആ നാട്ടിലാണ്.
എന്താ പണി.
ആക്ക് ഡ്രൈവറ് ആണ് മെക്കാനിക്ക് ആണ് ഒക്കെ ഇണ്ട്.
എന്തിന്റെ മെക്കാനിക്ക് ആണ്.
അത് ഈ എന്താണ് ഇലക്ട്രോണിക്സിന്റെ സാധനങ്ങളൊക്കെ നന്നാക്കും.
ആഹ് ആഹ്
ഒരുവിധം സാധനങ്ങളൊക്കെ നന്നാക്കും. ഓര് തന്നെ വീട്ടിലുള്ള എല്ലാതും നന്നാക്കും.
ഉം
പിന്നെ ഡ്രൈവർ ആണ് ടൂറിസ്റ്റ് ബസ്സിലൊക്കെ പോക്കണ്ട്.
ഏഹ് അത് ശരി.
ടൂറിസ്റ്റ് ബസ്സിലും ഉണ്ട്. ലൈൻ ബസ്സിലും ഉണ്ട്.
ആഹ് ആഹ്.
ഒക്ക ഉണ്ട്, അവിടെയും ഇവിടൊക്കെ ആയിട്ട് ഓരോന്നണ്ട്.
ആഹ്
എല്ലാ എല്ലാതും എടുക്കും. ഒഴിവ് കിട്ടണതനുസരിച്ച്. ഒക്കെണ്ട് പിന്നെ നിങ്ങളടെ ഹസ്ബൻഡ് ഇവിടെയാ നാട്ടിലാ
ആഹ് അവിടെ നാട്ടിലാണ്. മൂപ്പര് എ സിന്റെ മെക്കാനിക്ക് ആണ്.
ആഹ് അയ് ശരി.
മം
അതെ സെയിം ആണല്ലേ. അയ് ശരി ഓൾക്ക് ചെല സാധനങ്ങളൊന്നും അറിയില്ല എന്ന് വച്ചാൽ ചെലതൊക്കെ നന്നാക്കും.
ആഹ് ആഹ്
ഇൻവേർട്ടർ അതേപോലെ അങ്ങനത്തൊന്നും നന്നാക്കൂല എ സി പിന്നെയും നന്നാക്കു എന്ന് തോന്നണേ.
ഉം ഇത് എ സി മാത്രമാണ്.
ആഹ് അയ്ശരി ഇതവര് കടന്നും ഇട്ടിട്ടില്ല അങ്ങനെ ഷോപ്പ് ഒന്നുംല്ലാട്ടോ നമ്മളെവീട്ട് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ നന്നാക്കും വീട്ടില് അല്ലെങ്കില് പൊറത്തുനിന്ന് ആൾക്കാാര് ആഹ്
താണ് ഇങ്ങനെ കമ്പിനിആണ് കമ്പിനി രൺ ക കമ്പനിന്ന്ങ്ങനെ ഓൽഫിറ്റിംങ് വരുമ്പോല്‌ വിളിക്കും
അയ്ശരി ആഹ് ആഹ് ആഹ് ആഹ് ഉം
അപ്പ അഹ്പോയി ചെയ്തു പോരും അങ്ങനെ
ആഹ് അയ്ശരി
ഉം ആഹ് ഓ കഴിച്ച് ങ്ങള്കഴിച്ചില്ലേ
ആഹ് കഴിച്ചു അവിടെ എന്താ സ്പെഷ്യല്
ഇന്ന് സ്‌പെഷലൊന്നുല്ല പച്ചക്കറിയേന്
ഏഹ്
മീൻണ്ടേനെ പൊരിച്ച് പച്ചക്കറി കറീംവെച്ച്
മീനെന്താ മത്തിയോ
അല്ല അല്ല ഇത്ണ്ടല്ലോ ചൂട ഉണ്ടാവൂല്ലോ ചൂടാ ചെറിയ മീനില്ലേ അത് പൊരിച്ച് കർമൂസ കറീവെച്ചി പിന്നെ സാ
ത്തും മത്തിയാണ് അതാ ചോയ്ചെ
മത്തിയല്ല ചൂടേന് അത് പൊരിച്ച് കർമൂ സ കറീം വെച്ച് പിന്നെ ഇന്നലെ ഇന്നലത്തെ സാമ്പാർണ്ടേന്നു
ആഹ് അയ്ശരി
ആഹ് അപ്പൊ അങ്ങനെ കണ്ടു പോയി
പിന്നെ സ്വന്തം വീട്ടിലാ
ഏഹ് ബപുത്യാപ്പളിന്റെ വീട്ടിലാണ്
ആഹ് അയ്ശരി
ആഹ്
പിന്നെ വീട്ടിൽ ആരൊക്കെണ്ട്ന്നിട്ട്
ഇവിടെ ഉമ്മ ഉണ്ട് പിന്നെ ഉമ്മന്റെ അല്ല ഉം പിന്നെ ഒരു എളച്ചനുണ്ട് എളച്ചന്റെ ഭാര്യ
ആഹ് അയ്ശരി
അങ്ങനെ
ഏഹ് ഏഹ് ഒരാളെന്നെ ഒള്ളൂ
ആര് ആഹ് എളച്ചി മാത്രേള്ളൂ എളച്ചിക്കൊരു മോളുണ്ട്
അയ്ശരി അപ്പൊ ഏകദേശം ഞാനും സൈമാണല്ലേ പക്ഷെ ഓൽക്ക് മക്കളായിട്ടില്ലട്ടാ എളച്ചിയും എളച്ചി മാത്രേള്ളൂ
ആഹ്
കല്യാണം കഴിഞ്ഞിട്ട് കൊറെയായോ
ഇല്ലഒര് കൊല്ലം അവക്ക് ഈ പീസിഓടിന്റെ പ്രശ്നംണ്ടായിട്ടേ
ആഹ് ആഹ് എളച്ചന്റെ കല്യാണം
ഉം
എളേച്ഛന്റെ കല്യാണം കഴിഞ്ഞിട്ട് ര രണ്ടു കൊല്ലം ആവാനായി
ആഹ് അയ്ശരി ഉം ഉം ഉം ജോലിക്കൊന്നും പോണില്ലല്ലോ ആഹ് അയ്ശരി
മോളറങ്ങാ
അല്ലല്ല ഇവിടെണ്ടാർന്നു എന്റെ കൂടെ ണ്ടായിരുന്നു ഇപ്പോൊ ഞാൻ പൊറത്ക്ക് മ പൊറത്ക്ക് ഇറങ്ങിട്ട് ഉള്ളക്ക് മണ്ടിച്ച്താ
ഏ മഴൻ ആഹ് മ മഴണ്ടോ അങ്ങോട്ട്
ഇല്ല ഇന്ന്ണ്ടായിട്ടില്ല ഇന്ന് രാവിലെങ്ങനെ ചെറുതായിട്ട് പയ്തീന്നു പിന്നൊക്കെ ഫുള്ള് വേയില ഈ റേഞ്ചിന്റെ പ്രശ്നം വരുന്നുണ്ട് മയ ആയിട്ടേ
ആഹ് ആഹ് മഴ ആഹ് റേഞ്ച് പ്രശ്നം വരുന്നുണ്ട് മഴയായി
ആഹ് അതെ അതെ എന്നാ ഇപ്പ അങ്ങനെ ഒരു വെയിലുണ്ട് ഇടക്ക് വെയിലിണ്ടഞ്ഞാല് ഉണങ്ങി കിട്ടൂല ഡ്രസ്സൊന്നും
ആ ഇല്ല്യ ഓണങ്ങൂല അതാണ്
ആഹ് അതാണ് വിഷയം
ഉ ഇന്നാലെ നമ്മുക്ക് നല്ല വെയിലുണ്ടായിരുന്നു
അതെ അതെ
ഇന്ന് രാവിലെ നല്ല മഴേയന്ന് ഒരു പത്ത് പതിനൊന്ന് മണി സമയം വരത്തക്ക നല്ല മഴേന്ന്
ആ ചെലോടത്തൊക്കെ പെയ്തിട്ടുണ്ട് നല്ലോണം നനവ്
ആഹ് ആ നല്ല കാറ്റും മഴേ ഇണ്ടായിരുന്നു പിന്നെ പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോ അങ്ങാട്ട് പോയി പിന്നെ ചെറിയ ഒരു വെയിയിലിണ്ട് ഇപ്പോ ഒരു ഉതിപ്പ് പോലെ അങ്ങനെ ഒരു ഇത് എണ്ട്
ആഹ് ആഹ് ആഹ്
മ്ഹ്
പിന്നെ ഉച്ചക്ക് ഉറങ്ങുവോ
ഓ ഓറങ്ങലുണ്ട് ചില ദിവസം കിടക്കാൻ കഴിയും ഇപ്പ മോന് മൂന്ന് മണിയാകുമ്പത്തെനും ക്ലാസ് കഴിഞ്ഞ് വരും അപ്പൊ പിന്നെ ഒരാള് ഒള്ളൂ ഒരു മോനാണ് മോന് എൽ കെ ജിയിലാണ് മൂന്ന് മണി ആ
ആഹ് അയ് ശരി
ആഹ് ഓൻ വന്നിത മേലൊക്കെ കഴുകണ്ട്
ഇസ്കൂളിലൊക്കെ പോണ കുട്ടികൾ ഉണ്ടാവുമ്പോ ഒറങ്ങാന് ഒന്നും നേരം കി കിട്ടകേല അതന്നെ പിന്നെ ഓര് വരാനാവും പ്പയേലും ഓല്ക്കുള്ളത് ഒ
ആ റെഡി ആക്കാനാവും പിന്നെ എഴുതി പഠിക്കല് പഠിപ്പിക്കല് ഇങ്ങനൊള്ള പിന്നെ വേഗം ഒറങ്ങോ ചെയ്യും ഇപ്പൊ ഇങ്ങനെ പോണ കൊണ്ട്
അതെ അതെ
മേ എന്താ ഒറങ്ങും ചെയ്യും ആ സമയം കൊണ്ട് എഴുതാനും ഉണ്ടാവും കൊറെ അത് എഴുതിയതും പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ കയ്യുമ്പോ ഒത്തിരി പിന്നെ
ആഹ് എന്നാ ശരിയ
ഉം ഓനിതാ മേല് കഴുക വന്ന് കാണ്ട്
ഏ
ഒറ്റക്ക് കഴുകഒക്കെ ചെയ്യും
ഈ നേരം ആവുമ്പോ തേന് വരുവോ
ആഹ് മൂന്ന് മണി കഴിഞ്ഞിലിപ്പോ
മൂന്ന് മണി കഴിഞ്ഞുല്ലേ ഞാൻ സമയം ഒന്നും നോക്കിട്ടില്ല
ഉം അപ്പ മൂന്ന് മണി ആകുമ്പത്തെന് അവൻ വരും
ഏ
ആഹ്
എങ്ങനെ സാധാ സ്കൂൾ തന്നെ അതോ
സാമാ അല്ലല്ല സാധാ സ്കൂള് ഗവൺമെന്റ് സ്കൂളിൽ ഇങ്ങനെ പ്രൈവറ്റ് ആയിട്ട് എൽ കെ ജി യു കെ ജി ഉണ്ടാവുല്ലോ
ആഹ് ആഹ് ആഹ് ആ ശരി ആഹ് ആഹ് ആഹ് ഓക്കെ
മോളന്നെ അടുത്ത പ്രാവശ്യം ചേർത്താനാവൂലേ
ആഹഹ് അടുത്ത പ്രാവശ്യം ചേർത്തണം ഇപ്പൊ പിന്നെ ഓക്ക് അധികം ആയിട്ടില്ല മൂന്നര ആയിട്ടള്ളൂ
ആഹ് ആഹ്
പിന്നെ ഇപ്പൊ മൂന്നര ഒക്കെ ചേർത്തിയാല് ഇപ്പൊ ഒന്നാം ക്ലാസില് ക്കണങ്കിൽ ആറ്‌ വയസൊ
അങ്ങനെ എന്തോ വയസ്സിന്റെ എന്തോ കണക്കന്തോ ഒണ്ട് തോന്ന്ണ്ട്
ആഹ് അങ്ങനെന്തോ കണക്കന്തൊക്കോണ്ട് പർഞേട്ട് എന്നപ്പൊ ഈ മൂന്നര വയസ്സ് പറഞ്ഞാല് ചെറുതല്ലേ
ചെറുതാണ് പളൂന്ന്ഹെ ഇപ്പഴും അന്ജ് വയസ്ന്നക്കെ പറയുമ്പോ വരുംചെറുതാന്ന നമക്ക് തോന്ന വലെ കാര്യങ്ങളെന്നെ
ആഹ് അതാ അതാണ് പിന്നെപ്പോ ഞമ്മള് എന്താ പറയാ സമയവുമ്പോപ്പ മ്മക്ക് ചേർത്താതിരിക്കാനും വെയ്യല്ലോ അപ്പൊ പിന്നെ അങ്ങനെട്ട് പിന്നെ അടുത്ത കൊല്ലക്കെ ആവുമ്പോഴേക്ക നാലരൊക്കെ ആകും
ആഹ് ആഹ് വനി ഞാൻ നാലര വയസ്സിലാണ്പ്പ ചേർത്യോന് നാലര വയസ്സ് കറക്റ്റ് ആണിപ്പോ
ആഹ് അഹ് ശരിയാ ഇന്നെ
പിന്നെ എന്തൊക്കെ വൈകുന്നേരം ചായൊക്കെന്തെങ്കിലും ഉണ്ടാക്കോ
ഇണ്ടാകൊക്കെ ചെയ്യും വീട്ടിലാഉമ്പോ അയിനും മടിയാണ് ഇറങ്ങാ ചെലപ്പോണ്ടാക്കും ചെൽപ്പോ ബേക്കറിണ്ടെങ്കിലേ
ആഹ് ആഹ് മോളങ്ങനെ തിന്ന് ചോറൊക്കെ തിന്നോ
കയ്ക്കൂല ഭയങ്കര മടിയാണ് ഭക്ഷണംന്നർഞ്ഞ സാധനം വേണ്ട ഈ മുട്ടായും ബേക്കറിയും മതി അത്ങ്ങനെ തിന്ന് നടക്കണ്
മുട്ടായും ബേക്കറിം കിട്ടിയാ പിന്നെന്നും മാണ്ട്യരൂല കുട്ട്യേക്
അതാ അതെ അതാണ് ഒന്നും വേണ്ട ഒരു വസ്തു വേണ്ട തിന്നാന്
ആഹ് അഹ്
ഓക്ക് പറ്റ്ണതായാലും പറ്റ്ണതായാലും ഇപ്പൊ തിന്നണില്ല കാര്ണം ഈ മുട്ടായും ബേക്കറിയും കിട്ടീട്ടേ
അതാന്
ഞ്ഞിപ്പോ ഞമ്മള് കൊട്ന്നൊടുത്തില്ലെങ്കി വേറെ ആരെങ്കിലും കൊടന്നൊടുക്കും ഓൽക്ക്
സോപ് ങ്ങട് വെക്കി സോപ്പ് ങ്ങേട്ട് വെക്കി ആഹ്
ഏതേലും വൈക്കൊക്കെ കി
ആഹ് അതാണ് ഒരു വൈ മുടങ്ങുമ്പോ ഒരു വൈ ഓൽക്ക് തുറക്കൂ
അതാണ് ഇനിപ്പോ ഞമ്മൾ എത്ര ശ്രദ്ധിച്ചിട്ടും കാര്യല്ല
ഇല്ല ഇല്ല ഇവിടെ ന്റെ പുതിയാപ്പള എപ്പളും പറി അന്റെറ പെരേ പോയാലാണ് എല്ലാ ഏനാന്തുംണ്ടാവ
ഇത് നേരെ തിരിച്ചാണ് ഇത് നേരെ തിരിച്ചാണ് ഇന്റെ വീട്ടി ലാവുമ്പോ അങ്ങൻത്തെ വിഷയൊന്നുല്ല ഇവിടെ ഇപ്പ കൊടുന്നൊടുക്കൂല മുട്ടായി അങ്ങനി ഇങ്ങനെന്നും ഇവിടെ ഫ്രൂട്ടസ് എന്തേം കൊണ്ട്രുംന്നല്ലാതെ പിന്നെ മുട്ടായി കൊടുന്നടുക്കല പല്ല് കേടാഉന്നർഞ്ങ്ങാണ്ട് കൊടുന്ന്
ഉം
പിന്നെ ആഹ് അതന്നെണ് പ്രശ്നം ഉം ഞാന് ന്നാലേ അവിടുക്ക് പോയാലാണ് പ്രശ്നം അവിടെ പോയാല് ഓല് മു ട്ടായിങ്ങനെ മേടിച്ചുടുക്കും അളച്ചനും പിന്നെ ഇളച്ചി ഓലെ ക്കെ പൊർത്ത് പോഉമ്പോ വേടിച്ചുടുക്കും
ആ
എന്നും അതന്നെയ്ക്കാര സ്ഥീരം അതന്നെയ്ക്കാര് പരിപാടി എത്ര കൊണ്ട്രണ്ടർന്നാലും കൊണ്ടുന്ന് കൊടുക്കും
ഓഹ് ഇതിന്റെറപ്പനൂട് എത്ര പറഞ്ഞാലും കെകുല ആഹ്
ആഹ് ഓർഡർ ഇടും പോഉമ്പോ തന്നെ ഇൻക്ക് അത് വേണം ഇത് വേണംന്ന്റിം പിന്നെഓല് കൂടന്ന്ടുക്കാ ഇരിക്കൂല പറഞ്ഞാ പിന്നെ കുട്ടിള് പർ ഞാ പിന്നെ ഓൽക്ക് ഒരാളന്നെല്ലേ ഉള്ളൂ
ആഹ അതാണ്
ഒരു പേരകുട്ട്യന്നെല്ലുള്ളൂ അപ്പൊ
ആഹ അപ്പൊ അയിന്റെ ഒരു ഇതാവും ആ ആ ഞാ ന്റെ ആഹ ഇന്റെ മോന്റെ തൊള്ളലെ പല്ലൊക്കെ കേടാ മൊത്തം പൊത്താണ് തൊള്ളേലൊക്കെ
അതെന്നെണ് ഇഞ്ഞി പുത്യേ പല്ല് വന്നാലേ
ആഹ് ന്ന്ട്ട്പ്പൊ എന്ത് തിന്നാണെങ്കിലുംലെ എന്തൊരു സാധനം തിന്നാണെങ്കിലും അയ്ന്റുള്ളില് കുട്ങ്ങിയ ഓൻക്ക് വേദന അപ്പംതൊടങ്ങും കരയാന്
ആഹ് അതാണ്
ഇത് വേം ഇങ്ങാനതാവുംലെ അയ്ന്റെ ഉള്ളില്
അതന്നെ ഇപ്പൊ വേം പല്ല് കേടെര്ണ് ഇണ്ട് പേട്യാവാണ് നമ്മളെ പല്ലെന്നെപ്പോ ഞമ്മള് ശ്രദ്ധിക്കാഞ്ഞിട്ട് ആകെ എടങ്ങേറായിക്കാണ്
ഹ് ഹ് ഹ്
ഇഞ്ഞിപ്പൊ ഓലതും കൂടി അങ്ങനെ ആവര്ത് വിചാരിച്ചിട്ട്ങ്ങനെ പർഞ്ഞൊട്ക്കാണ് ഇനി ഞമ്മള് പർഞ്ഞൊട്ത്ത്ട്ട് എന്ത് കാര്യള്ളത്
ഓര്ക്ക് മനസ്സിലാവണ്ടേ
അതാണ് പിന്നെപ്പോ ഇപ്പൊ കൊയപ്പല്ല ഇഞ്ഞിപ്പോ പല്ല് പറിയാളാണ് പല്ല് പറഞ്ഞ് വന്നാലേ ക്കാരം പ്രശ്നം
ആഹ്
അപ്പൊ പിന്നെ കൊറച്ച് കൺട്രോളയണ്ടി വെരും മറ്റേത് ബുദ്ധിമുട്ടാണ് ഇപ്പത്തന്നെ പൊത്തായ്ട്ട്ണ്ട്
പൊത്താ മോന്റതൊക്കെ പൊത്താണ് രണ്ട് സൈഡും പൊത്താ
അയെന്നെ ഇപ്പൊ ഒര് സൈയ്ഡ് ഓൾത് പൊത്തായി വന്ന്ക്ക്ണ്
അയിന്റുള്ളിലെക്കെന്ന്ട്ടൊരു ഒരു ഒരു കുയി പോലെയ്ണ് ഉള്ളില്ന്ന്ട്ട് കാണാ ആ ചോക്ലേറ്റിന്റെ കളറൊക്കെ അയ്ന്റുള്ളില് കാണാ
അതെ അതെ ചെലപ്പൊ കാൺണ്ണ്ണ്ട്
ഇവരങ്ങനെ പല്ല് വൃത്തീ തേക്കൊന്നും ഇല്ല്യല്ലോ
ആഹ് അതെന്നതെന്നെ പിന്നെ ആഹ് ഓക്കേ ഓക്കേ